കേൾക്കുന്നുണ്ടോ ആ
എന്താ പരിപാടി പണിയൊക്കെ കഴിഞ്ഞോ
ഇല്ല ഞാന ഇനി എന്റെ വീട്ടില് വന്ന് ഉം സ്വന്തം വീട്ടിൽ വന്നു ആഹ റെസ്റ്റഅ
ആഹ്
സ്വന്തം വീട്ടിൽ വന്ന റെസ്റ്റ ആ ഇപ്പഴാ ഫുഡ് കഴ ഇപ്പൊ താമസിച്ച ഉറക്കം എന്നിറ്റെ ആഹ് രാവിലത്തെ ഫുഡ് കഴിച്ചത്
ഉ ഹ ഹ വേരന്ന് ബ്രേക്ഫാസ്
ചപ്പാത്തി മുട്ടക്കറി
കീരം ഇനിയിപ്പ ഉച്ചക്കത്തെ ഇപ്പം കഴിക്കും
ഇങ്ങനത്തതൊക്കെ ഇനി എപ്പോഴെങ്കിലൊക്കെ അങ്ങ് കഴിക്കും വൈകുന്നേരംക്കെ ആ ഒരു രണ്ട മണി മൂന്ന് മണി നാല മണിയ കമ്പ കയി
ആ പ്രത്യേകിച്ച് പണിയൊന്നും അപ്പ എപ്പ വേണെും കഴിച്ചാ മതിയല്ലോ
ഉം അല്ല നേരത്തെ ഫുഡ് റെഡി ആയി പക്ഷെ ശീല നമ്മള് ക ഞാൻ കഴിച്ചില്ല താമസത്തെേ ഞാൻ കഴിക്കൂുള്ള എന്റെ ശീലം ഞാൻ പറ്റൂില്ല
ആഹ ഹഹഹ എന്താ ഉച്ചക്കത്തൊക്കെ എന്താശേഷല് ആ രാവിലെ കഴിച്ചു ഇഡലി സാമ്പാർ ചമ്മന്തി
ആഹ ആഹ അടിപൊളി സെറ്റ്
ഉ ഇപ്പൊ ഉച്ചക്കത്തെ കഴിഞ്ഞിട്ട് എവിടെ റസ്റ്റ് എടുക്കുന്നു
ഉച്ചക്ക്ത്തന്നും കഴിച്ച
കഴിച്ചില്ല കഴിച്ചില്ല ഒതുക്കി എല്ലാം ആഹ ജോലിയൊക്കെ ഒതുക്കിട്ട ഇവിടരിക്കന്ന് ഉം അവിടെ എന്താ സ്പെഷ്യൽ എന്തായിന്ന്
ഇതുവരെ സ്പെഷ്യൽ എന്താന്ന് അറിയാൻ പോയ ചോറമ്മ വേവിക്കുന്നു അത് വേ എന്താ കഴിഞ്ഞന്ന് പറയുന്നു
ഇപ്പൊ നോക്കി അരി വേവൊക്കെ നോക്കിട്ട് ഇങ്ങോട്ട് കേയറ മീൻ കിട്ടി ചെങ്ങലവ കിട്ടി അതി ഇെ എന്ത് ചെയ്യണോന്ന്റിയാൻ ഭൈ ഇങ്ങനെ നോക്കി ഇരുണ്ട് ഞാനും ഭൈ
അങ്ങ് വറക്കങ്
ആഹ അത ഇനി വൈകുന്നേരം വറെന്തേിലും സ്പെഷ്യൽാങ്ങുന്ന ഒന്നും അിയൻ പോ അത ഇരിക്കുവാ ഏ മഴ ഇവിടെ ഇപ്പൊ വെയില അവിടെ മഴയണ്ടാ
ഇല്ല ഇവിടെയും ഇന്ന് ഇതുവരെ പെയ്തില്ല ഒരു തോർച്ച ച്ചയക്കെ കാണന്ന്
അതെ ഇവിടെ അത് തന്നെ വൈക അതെ വൈകുന്നേരം പെയ്യാനായിരിക്കും മിക്കവാറും
ഇപ്പൊ നമുക്ക് ഇപ്പ എങ്ങും പോണ്ടത്തതൊണ്ട് മഴയില്ല എവിടെയെങ്കിലും പോ
നമ്മൾ എവിടെയെങ്കിലും പോവാനോ നമ്മള അത്യാവശ്യമായിട്ട് വല്ല ബെഡ്ഷീറ്റോ തുണികളോ അത്യാവശ്യമായിട്ട് നമ്മള് കഴുകിയിടുക അങ്ങനെന്തേലും ചെയ്തു കഴിഞ്ഞ ആ നിമിഷ മഴ
ഇ മഴ വിചാരിക്കുക അവള അങ്ങനെ ഇപ്പം പെട്ടെന്ന് ഉണക്കണ്ടാ
ണക്കെണ്ട അത വച്ചിരി വിറകുവല്ലാം ഒച്ചിരി ഒന്ന് വെളിയിലോട്ട് ഒന്ന് ഉണക്കായിട്ട് കഴിഞ്ഞാൽ അന്നരം വരും എവിടുന്നാ അറിയത്തില്ല ആട്ടയുംവിളിച്ചു വരും
ആ മഴൽരിക്കുംന്ന് പറയുന്നേ പക്ഷെ കാത്തിരുന്ന് ഇത്രയും നാൾ എല്ലാവർക്കും ചൂട്ടുത്തത് മഴ കിട്ടണേ കിട്ടണേ എന്നായിരുന്നു ഇപ്പ പെയ്യുമ്പോാശം
വ ഓ സത്യ അല്ലേ പെയതട്ട വല്ല ക ഇത് തറ വീഴുന്നുണ്ടോന്ന് വെച്ചാൽ അതില്ല ഇത് എവിടെ പോണംന്ന് വെച്ചാ അറിയാം യ മുറ്റത്ത് വല്ല വെള്ളംന്ന്റയുന്നുണ്ട് ആ് കിണറ്റി വല്ല വെള്ളംന്ന്റയുന്നുണ്ട് അതൊന്നുമ ഇല്ല പെയ്യുന്നുണ്ടാ പെയ്യുന്നുണ്ട്
ഹ് ഹ് കിണറ്റിലക്കെ വെള്ളം ഉണ്ടോ കിണറൊക്കെ ഉണ്ടോ
കിനറ്റില് വെള്ളമൊന്നും ഇല്ലടാ കു വെള്ളം കുറവാ ഉം നിങ്ങളോ അവിടെയ നിങ്ങൾ ഉണ്ടല്ലേ ഇവിടെ വെള്ളം കുറവാ തീരെ കുറവാ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം പക്ഷൊക്കെ ഈ സമയത്തൊെള്ളം ഉണ്ടായിരുന്നുക്ഷ ഇപ്രാവശ്യംല്ല കുറഞ്ഞു
ആഹ ആ ആ ഇനിയിപ്പം വൈകാതെ കിട്ടിക്കോളൂ ആഹ എല്ലാ വട്ടത്തെേക്കാളും ചൂട് കൂടുതലല്ല
കൂടുതലായിരുന്നു ഈ പ്രാവശ്യം അല്ലടാ ഈ മഴ പെയ്യുന്നുണ്ട് എല്ലാ നാട്ടിലും നല്ലോണം മഴ്യ അണ്ട് ഞങ്ങളുടെ അവിടെ മാത്രം ഞങ്ങളുടെ ഒരു വാർഡില് മാത്രം നല്ല മഴ പെയ്യുന്നില്ല
നിങ്ങളെ വേ നിങ്ങളെ മഴ ക്ക് വേണ്ട
ഓ നമ്മള അവിടെ മാത്രം നല്ല മഴ പെയ്യ ബാക്കി എല്ലായിടത്തും ചാറപറ മഴയെയ്യ വെള്ളവും കിട്ടിയ അവർക്കൊക്കെ നമുക്കൊന്നും വെള്ളവും കിട്ട ിട്ടുന്നില്ല മഴയുംആ നമ്മള അവസ്ഥ
ഉ
ചൂടാണെങ്കി കൊറവണ്ടാ ചൂടിനൊരു കുറവല്ല എന്നാ തണുപ്പുണ്ടാ തണുപ്പ് വല്ലപ്പോഴൊക്കും ഉണ്ട് ഇത് തന്ന്യം
അസുഖങ്ങൾ ഉണ്ടവാറുണ്ട്
ആഹ അസുഖങ്ങളുണ്ട്
മഴയാ മഴയാണെങ്കലും ചൂടായാലും അസുഖം കാണും ചൂടാവുമ്പും ചൂട് കുരു അ അങ്ങനെയുള്ള അസുഖങ്ങള്
ആഹ മറ്റേല്ല എന്തുവാ നമ്മളെ തൊണ്ട വേദനയും ഉ സൂര്യാഘാതം തൊണ്ടവേദന അതിന്റെ ഒരു വരണ്ട ചുമ
ആ അങ്ങനെ കൊറായിരിക്കോ മഴ പെയ്യുമ്പോം ജലദോഷം ഉ
ജലദോഷം എന്ത് മഴ പെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ വരുന്നത് അയ്യോ മ്പ തുറക്ക ഈ എവിടെ പിള്ളോരൊക്കെ വെറൈറ്റി അസുഖങ്ങളൊക്കെ
ത് പനിയ തന്നെ പലതരത്തിലുണ്ടല്ലോ അവടെ വീട്ടുകാരെ എല്ലാായിട്ട് വരും
ഓ എന്റെ പൊന്നോ ഇങ്ങെയാണ് ആരംഭിക്കാൻ പോണത്
അതെ എത്രയും നാള ഇങ്ങനെയൊക്കെ പോയിനി ആശുപത്രി കേറാണ് കാണും സമയം
മേ കാണള്ളുന്തോ പിന്ന സ്കൂളില സാധനങ്ങളൊക്കെ ഒക്കെ വാങ്ങിച്ചില്ല ലാസ്റ്റ് വാങ്ങിക്കാന്നും പറഞ്ഞിരിക്കുന്നു
അന്ത വട്ടി ലാസ്റ്റ് കഘട്ടത്തിലോട്ട് മാറ്റി വച്ചേ
എല്ലാ പ്രാവശ്യവും ഞങ്ങള്ൾ നേരത്തെ പോയി വാങ്ങിക്കും അതുകൊണ്ട് ഇപ്രാവശ്യം പറ നമുക്ക് ലാസ്റ്റ് വാങ്ങിച്ചാ മതിയന്ന്
അപ്പൊ നല്ല ബാഗും സാധനങ്ങളൊക്കെ തീരത്തില്ലയോ
തീരിട്ട് എന്നാലും നമുക്ക് സാരമില്ല നമ്മള് വാങ്ങ ന്തെങ്ക ഈ പ്രാവശ്യം ലാസ്റ്റേ വാങ്ങുന്നോന്ന് വിചാരിച്ചു
ഉ
രാ ഇപ്പ പെരുന്നാൾ കഴിഞ്ഞിട്ട് പോയ വാങ്ങിക്കൻ ഓ പെരുന്നാൾ കഴിഞ്ഞ പോയി മറ്റേ ഞെല്ലാം നേരത്തെ വാങ്ങി വയ്ക്ക ഒരു മാസംമ്പേ എല്ലാം വാങ്ങി റെഡിയാക്കി വോക്ക അ എന്ന്ത് ചെയ്യ മ പിള്ളോര അതെല്ലാം എടുത്തു തൊലിക്കി അവർക്ക് ഇത് കാണുമ്പോ പുതിയ ആ പുതിയ കാണുമ്പോ ഒരു വെപ്രാളോ വ്യഹാരോ നമ്മള് പറഞ്ഞിട്ട്ര്യമല്ല നമ്മള് അതുപോലെ
അതെ അതെ നമ്മളെ കണ്ടല്ലേ അവരും പഠിക്കരുന്നേ നമ്മുടെ ചില്ലറകളല്ലേ
പിന്നല്ലേ പുതിയ ബുക്കുകള് പുതിയ കുടകൾ കാണുമ്പോഴേക്കെ ഒരു വെപ്രാള വായു ഇതെടുത്ത കൊണ്ട് ഇത അല്ലേ അമ്മക്കുള്ളതല്ലേ
സ്വന്തമായിട്ട് കണ്ടത് പോരാൻ നാട്ടുകാാരെയും വിളിച്ചു കാണിക്കും
വിളിച്ചു കാണിക്കുക അതാണ് കോമഡിറയിലിട്ട് അവസാനം മോളി പോകുന്നത് ചെളിയുടെ ഒന്നും പ്രത്യേക ആവശ്യമൊന്നുമില്ല ഇവിടന്ന് തന്നെ എല്ലാം പരട്ടി അങ്ങ് പോു
എല്ലാ എല്ലാര അവസ്ഥ ഇത് തന്നെ ഞാൻ പിന്നെ ഒരുാ കവറിലാക്കി കെട്ടിപ്പറക്കി വെച്ചേക്കുന്ന വലിയ
മച്ച ഇല്ല ആ എവിടെ ശല്യം ആ രണ്ടു പേരും കൂടെ തുടങ്ങി കഴിഞ്ഞ തുടങ്ങിയതാ അതുകൊണ്ട് ഇപ്രാവശ്യം വാങ്ങിക്കുന്നില്ലാന്ന് വെച്ചു മാറ്റില്ല അവസ്റ്റ് വാങ്ങിക്കാ ഓ ഈ പട്ടി വേടം വിക്കുന്നു
ക്ഷണോ
ആ എന്റെ വീട്ടില് പട്ടിയുണ്ട്
ആണല്ലേ ആണ
ഉ അനിയത്തി വന്ന അവള കണ്ടിട്ടായി കൊരാം
ആഹ് വീട്ടിലുള്ളവരെ കണ്ണാലും കുറയ്ക്കുവോ
ആാ അത് ഇവള് എപ്പഴും വരത്തില്ല ഇവള് കോഴിക്കോടാ അത് ജോലിയൊക്കെ ആ ജോലി കഴിഞ്ഞ് വന്നതാണ്
ആണല്ലേ
പെരുന്നാളിന്റെ അവധിക്ക് വന്നത് അപ്പോഴത്തേക്ക് അവളെ കണ്ടിട്ട് ഇവന് പരിചയമില്ല നമ്മളെ പരിചയം ഉള്ളത്ണ്ട് നമ്മള് കൊണ്ട് കൊടുത്ത പട്ടിയ അതുകൊണ്ട് നമ്മള് കണ്ടാ കുറയ്ക്കൂില്ല പിൽ ഇവള ക ഉണ്ടാക്കകുംരക്കും പരിചയില്ലാത്തരരെ കണ്ട കഴിഞ്ഞൽ കുകുറച്ച നേം നൽക്കുമ്പോ മനസിലാവകും നമ്മടെ വീട്ടിലെ ക്കെച്ചന്ന്
ആ അഴിച്ചൊക്കെ വിടുവോ
അഴചിട്ടേക്കവാ കെത്തിട്ടേക്കുവല്ല അവന് പൂർണ്ണ സ്വാതന്ത്ര്യംണ്ട് ആ് അത്വൻറ്റ ചില ഓട്ടിക്കും ഒരു ഷോ ഉണ്ടല്ലേ നമ്മള് മുതലാളിയുടെ മുമ്പില് മുതലാളിയെ കാണുമ്പോ ഒരു കൊറെ ഉണ്ടല്ലേ അടുത്ത് നിക്കുവാണെന്നൊണ്ടെങ്കി മറ്റുള്ളവരെ കാണുമ്പോ ഒര് കൊര ഒണ്ടല്ലോ
ഓഹോ വലിയ പൊങ്ങച്ചം കാണിക്കുന്നയായിരിക്കും യജമാന സ്നേഹം
അതെ സാധാ സാധാ പട്ടിയാ
ആണല്ലേ ആ രാത്രിലും പൂട്ടിയിടത്തില്ലിയോ
ഇല്ല ഇല്ല അവ ഇങ്ങനെ നമ്മളെ വീ പരിസരത്ത് ഇല്ലേ കൂടൊക്കെ കറങ്ങിനടക്
അന്നേരം വേറെ പട്ടിയൊക്കെ വന്ന് കടിക്കുന്ന നമ്മളറിയത്തില്ലല്ലോ
അവന് ഇവിടൊരു ഷെഡ്ഡുണ്ട് ഷെഡ് ഒണ്ട് അവന് വേണ്ടി ഒരു ഷെഡ്ഡുണ്ട് അതിനാത്ത് കേറി കിടന്നോളും അവൻ
ആല്ലേ ആഹ്
പകലിങ്ങനെ പുറത്തിറങ്ങി വെയിലൊക്കെ കായാൻ വേണ്ടി നെയ്യും അല്ലെങ്കിൽ പിന്നെ അങ്ങ് പേരക്കാത്കേറി അല്ല ആ ഷെഡി കേറിയങ്ങു കെട
ആണല്ലേ ആഹ് ആഹ് ഇനി അയാടെ ഫുഡൊക്കെ കൊടുക്കാനുള്ള സമയായല്ലോ
ഫുഡ് അവന് കൊടുത്ത അവനും ഫുഡ് കൊടുത്തിട്ടാണ് ഞാൻ കഴിച്ചത്
ആണല്ലേ
അവ അവര് എപ്പ് എപ്പഴും കൊടുക്കാ അന്നരം നമ്മളെക്കാട്ടി സ്നേഹവ അവർ വീട്ടുകാർക്ക് അവനോട്
നമ്മൾ കഴച്ചില്ലേലും വേണ്ടില്ല പട്ടി കഴിക്കണം
ഓ അവന് കൊടുത്തിട്ടാണ് ഞാൻ എനിക്ക് ആഹാരം തന്നത് തന്നെ ആ പട്ടി ഇതുവരെ കഴിച്ചില്ല പട്ടിക്ക് ചോറ് കൊടുക്കട്ട് അതങ്ങനാ അവന് കൊടുത്തിരുന്നേൽ നോക്കുന്ന അവനെ ഞാൻ പട്ടീന്ന് വിളിച്ച
ഉമ്മാക്ക് നമ്മളെ പട്ടിടെ വെല പോലും ഇല്ലല്ലോ
ഓ ഓ അവന് കൊടുത്തിട്ടാണ് അമ്മക്ക് തന്നത്
സത്യാ നിങ്ങളെ പക്ഷെ അതിന് സ്നേഹിച്ച് കഴിഞ്ഞാ നമുക്ക് അതിനെ മാറ്റി നിർത്താൻ പറ്റത്തില്ല എന്നുള്ളതാ
പേടിയായിരുന്നു ആദ്യം പക്ഷെ എങ്കില് ഇപ്പൊ ഇവനുവായിട്ട് നല്ല കമ്പനിയാ ഇതേ കളർ ഒരു പൂച്ചയുണ്ട് കറുത്ത കളർ പട്ടിയാ കളർ ഒരു പൂച്ചയുണ്ട് ഇവിടെ എന്റെ ഇവിടെ സ്വന്തം വീട്ടില് എന്റെ അങ്ങത്തെ വീട്ടിലാണെങ്കി ഓ പേർഷ്യൻ ക്യാറ്റ് ഒരെണ്ണമൊണ്ട് അതിപ്പ പാവ അവിടെ ഒറ്റയ്ക്കങ്ങനെ നിക്ക് വാരിക്കും ഞാൻ ഇഞ്ഞു വന്നില്ലേ
ആ ഫുഡൊക്കെ ആര് കൊടുക്കും അയിനന്നേരം
ഫുഡ് വെച്ചിട്ടാ പോയത് പിന്നെ ഒരു കാര്യം ഒണ്ട് അവൻ ആ പഞ്ചായത്ത് മൊത്തം അവള് ആ പഞ്ചായത്ത് മൊത്തം ഇറങ്ങി നടക്കും അതുകൊണ്ട് കൊഴപ്പവില്ല
ആഹ്
പേർഷ്യൻ ക്യാറ്റാന്നുള്ള പേര് ലുക്കും മാ ഇല്ല ഇല്ല ലുക്ക് മാത്രെ ഒള്ളു ആ നമ്മള് എല്ലാ ഫുഡും കഴിക്കും
ഉം ഉം ഉം ഉം
പിന്നെ അമ്മക്കൊരു രാജപാളയം ഉണ്ടായിർന്ന് വെള്ള
അതാരാ
രാജപളയം ന്ന് പട്ടിയെ കുറിച്ച് കേട്ടിട്ടില്ലേ
ഇല്ലാ
ലുള്ള രാജപാളയം നമ്മള് എന്താ പറയാ നമ്മള് ഇന്ത്യൻ ആർമിയില് എന്തോ മറ്റു സംഭവം ഉണ്ടല്ലേ ഇയ്യോ ഇയ്യോ ഇയ്യോ സ്റ്റിക്കറാ പോസ്റ്ററാ അല്ലല്ലേ സ്റ്റാമ്പിലൊണ്ടായി രുന്ന ഏകപട്ടി രാജപാളയം
മറ്റേ ഞാൻ ചോദിക്കട്ടെ നമ്മടെല്ല സീ ഐ ഡി മൂസക്കാതെ അർജുൻ ആ അത് ജർമൻ ഷേപ്പേർഡ് അല്ലിയോ
അത് ജെർമ്മൻഷിപ്പേട് ഇത് രാജപളയം വെള്ളക്കളർ ഒ ഒറ്റ കളർ മൂ മൂക്കിന്റെ അവിടെ വായിൽ അവിടെ ചെവിയില അവിടെ കണ്ണിന്റെ അവിടെക്കെ ഒരു പിങ്ക് കളർ മാത്രം
ഓ ഇല്ല മൂക്കൊക്കെ ഇല്ല തൊറന്നിരിക്കണയാണോ തൊറന്നിരിക്കുന്നേ മൊഹോ ഇല്ലെ പമ്മിയിരിക് ന്നെ
അതല്ല ശരീരം എലുമമ്പനും തല മാത്രം ച്ചിരി വല്ലിയത മറ്റേ ല്ലഗോൾഡറട്ടറിക്ക പോലിരിക്കുന്ന ആ നല്ല ഹൈ റ്റുള്ള വെള്ള കളർ പട്ടി വെള്ള വിടെ മാത്രള്ളൂതിന്റെ ബ്രീഡ് അത് അതുണ്ടായിരുന്നു. വീട്ടില് ആ അത് അവടുത്തെ തമിഴ്നാട്ടിലെ പേരാ രാജപളയം അതൊരു സ്ഥലവാ
ആ ആ ഇനത്തിന്റെ പേരാണോ അങ്ങനെ ഞാൻ അദ്യയിട്ട് കേ ക്കുവ
യൂട്യൂബിൽ അടച്ച്നോക്കിയാതി കാണാൻ പറ്റൂ
കുട്ടി വളർത്തുന്ന ഏതെങ്കിലും പെറ്റിന്റെ പേരാരിക്കും
പേരായിരിക്കും ല്ലല്ലല്ലല്ല ആഹ ആ ആ ബ്രീഡിന്റെ പേരതാ
ആണോ ഓക്കെ ഓക്കെ ഞാനൻന്തെങ്കി വിളിക്കുന്നുണ്ടേ
ആഹ ഓക്കെ ശരി ശരി
സമയത്തിരിയായി